നമസ്കാരം
നമസ്കാരം കേൾക്കിണില്ലേ.
ഓ ഉണ്ട്ണ്ട്.
ച്ചാ
നല്ല വിശേഷം നല്ല വെയിലാണ് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ.
ആഹ ഇപ്പൊ രണ്ട്മൂന്ന് ദിവസായിട്ട് വല്യ കൊഴപ്പല്ല വെയില് തന്നെയായിന്ന്. ഇന്ന് ഇപ്പ തന്നെ താ പത്ത് മണിയ ആായിട്ട ഉള്ളല്ലോ ഇപ്പ തന്നെ താ പൊള്ള. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല.
ഫുഡിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞോ?
ഇല്ലേ രാവിലത്തെ കഴിഞ്ഞു അത് കഴിച്ച്.. പാത്രമൊക്കെ കഴുകി വെച്ചിട്ടോളു ഇനി ഉച്ചക്കുള്ളത് റെഡി ആാക്കണം. മക്കളെ സ്കൂളിലൊക്കെ ആക്കി വ വന്നു.
ആഹ ആഹ് മക്കള അതേപോല ഒരു ഒരാള് ഒരാള് സ്കൂള് പോയി മറ്റേ. മറ്റോല് അവിടെ ടി വി കണ്ട് കുത്തിരിക്കുണ്ട് ഇന്നൊരു വിരുന്ന്. ഓൾക്ക് പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ ആവണള്ളൂ. ആയിട്ടില്ല ഇനിയിപ്പോ. ഫുഡിന്റെഅത് ചോറ്ടുപ്പത്തുണ്ട് കറിവെക്കാനൊക്കണ്ട് ഇന്നരു വിരുന്ന് പോവാനുംണ്ട് അപ്പോ.. ഭക്ഷണം കഴിക്കയ്നി
ആഹ ന്ന് വിരുന്ന് പോക്കാ
ആഹ തറവാട്ടിലേക്കെ മ്മൾ ഒറ്റപേരെയ് തറവാടിന്റട്ത് ന്നട്ട് അങ്ങനെ പോവാൻ വേണ്ടിയിട്ട്
ആഹ അത് ശരി അവിടെ ന്തെലും പരിപാടിണ്ടോ
പരിപാടി അവിടെന്ന് ഇമ്മന്റെ അനിയത്തി ഓലെല്ലാരും അങ്ങനെ വരുണ്ടർഞ്ഞിനി അപ്പൊ എല്ലാരും കൂടി കൂടുമ്പോ ഒരു രസാണല്ലോ. അങ്ങനെ പോവാൻ വേണ്ടിട്ട്.
അപ്പൊ ഇന്ന് നല്ല ഹാപ്പി.
ആ അതന്നെ അങ്ങനെ കൂടുമ്പോ ഒക്കെ നമുക്ക് മനസ്സിന് നല്ല സന്തോഷമാണല്ലോ എല്ലാരും കൂടി എന്തെങ്കിലും ഫംഗ്ഷന് കൂടുമ്പോക്കെ.
അതെ അതെ അതെ ഉം.
കറി വെക്കാനുള്ളതൊക്കെ റെഡിയായോ കിട്ട് യോ. ആഹ
തീ കത്തിച്ച്ട്ടൊള്ളൂ.
ആഹ് എന്റെ ചോറൊക്കെ തിളച്ച് ഇനിപ്പോ ഇന്ന് മീന്റെ ആൾക്കാരൊന്നും കാണാൻ. അപ്പൊ ഇനി ട്രോളിംഗ വന്നോണ്ടിട്ട് മീനൊക്കെ കിട്ടല് കുറവാണ്.
റോളിങ് കൊണ്ട് മീന് വില കൂടും ചെയ്തു ചിക്കന് കുറഞ്ഞുട്ടോ.
ആഹ ചിക്കന് ഇരുന്നൂറ്റി അമ്പതൊ ഒക്കെ ഉണ്ടേനി ഇപ്പൊ കൊറഞ്ഞ നേര.
ആഹ ഇപ്പൊ അതിലും കൊറഞ്ഞു ണ്.
ആഹ അതെ ചിക്കൻ എന്നന്ന് ചിക്കൻ കൂട്ട.. കുട്ട്മ്പോൾ മടക്കും ചെയ്യു അപ്പ ഇലക്കെ വാങ്ങിണ്ട് ഇനിപ്പ എന്താ പച്ചക്കറി എന്തെങ്കിലും കറിയക്ക ആ.
ആഹ അതെ എപ്പോഴും ആയാലും മടു.
ആഹ
ഇഞ് മീന് അങ്ങനെ മറ മടുക്കില്ല ചിക്കനാ മടുക്കവേ ഗ്.
ആഹ് അതന്നെ മീൻ പിന്നെ നമ്മക്ക് ഇങ്ങനെ കൂട്ടാം ഇവിടെ മക്കക്ക് ഇന്റെ പുതിയ. ഇപ്പോഴക്കാണെങ്കിലും മീൻ ഇഷ്ടമുള്ളൂ ചിക്കനോട് വലിയ താല്പര്യം ഇല്ലേനും.
ആഹ ആ അത് ശരി.
പറ്റൂല ഇവിടെ ഇവിടെ ഒരു മീൻകറിണ്ടെങ്കിൽ പിന്നെ
അതെ ഇവിടെ മക്കൾക്ക് മീൻ കറി വെച്ചാലും പോരാ അവർക്ക് പോരിക്കും
ആഹ് ഇവിടെ ഇവിടെ മത്തങ്ങങ്ങെന്നെ പൊരിച്ചിനോടാണ് പുതിയാപ്ലക്ക് പിന്നെ കറിയാലും കൊഴപ്പല്ല്യ കറി ഉണ്ടായാൽ മതി മീൻ കറി ഉണ്ടായാ മതി ആ ഇവര്ക്കൊക്കെ പിന്നെ കറി കറി അങ്ങനെ കൂട്ടൂല മക്കളൊന്നും പൊരിച്ച കൂട്ടികാണ്ട് അങ്ങനെ തിന്നോളും
ഇവിടെ അങ്ങനെ തന്നെ വല്ല്യ മോ ഏ പത്താം ക്ലാസ്സിപ്പ കഴിഞ്ഞു അവന് അവന് മീനോ ചിക്കനോ എ എന്തെങ്കിലും ഒന്നും വേണം മുട്ട പച്ചക്കറി തൊടില്ല
ആ ഇത് പച്ച ആ അതന്നെ ആ പച്ചക്കറി കൂട്ടാൻ അതന്നെ ഭയങ്കര ഇത് തന്നെയാണ് ഇവിടെ മോളൊക്കെ അങ്ങന തന്നെയാണ് ഉപ്പേരി ഒന്നും ചെറുത് തിരെേ ഉപ്പേരൊന്നും കൂട്ടൂല സ്കൂളിലാണെങ്കിലും കിട്ടാണെങ്കിലും ഇവിടന്നൊക്കെ എങ്കിലും അതിനാണെങ്കിലും എപ്പളും പുണ്ണിന്റെതൊക്കെ ഉണ്ടാവും ചെയ്യുന്നിട്ട് പച്ചക്കറി കൂട്ടായിട്ടുള്ളതാണ്
ഇവിടെ മോന് ആകെ കൂട്ട് എന്തോള്ളൂന്നോ ഉരുളക്കിഴങ്ങ് പൊരിക്കില്ലേ അ അപ്പളും ഉരുളക്കിഴഞ്ഞ് പോരി അത് ഇഷ്ടമാണ് അല്ലാത്ത പച്ചക്കറി വേണ്ട
ആ അതന്നെ ഇവിടിം അങ്ങന തന്നെ ഉരുളകിയങ്ങ് പൊരി ച്ചത് പറ്റും
നൂഡിൽസിലൊക്കെ ഇങ്ങനെ കാബേജോ ക്യാരറ്റൊക്കെ അങ്ങനെയൊക്കെ കൂട്ടുന്നല്ലാതെ വെറുതെ നമ്മള് തോരനോ ഉപ്പേരിയോ അങ്ങനെയ ഒന്ന് വെ ച്ചിട്ട് ഒന്നും വാണ്ട പിന്നെപ്പൊ സാമ്പാറോ അല്ലെങ്കിൽ മോരി അയിന്റെ
ആ ആ് ഇവിടെ ചെറിയ മോള അങ്ങനെയാണെ പച്ചക്കറി്ട്ട് സാമ്പാർ വച്ചാലൊക്കെ ഇട്ട് സാമ്പാർ ഇപ്പ വലിയ ഇഷ്ടല്ല സ്കൂൾനിങ്ങനെ സാമ്പാറാണ് പറഞ് കണ്ടിട്ട് അതും അങ്ങനെ വല്യ താല്പര്യം ഇല്ല്യ
ഇല്ലലേ ആ
ചെറുതാണ് ഒരുവിധം ഇതൊക്കെ കൂട്ടാത്തത് വല്യോള് പിന്നെ അങ്ങനൊക്കെ കൂട്ടിക്കോളും മോനും വല്ലാതെ അങ്ങോട്ട് കൂട്ടൂല്ല ന്നിട്ടിന്റെ പുതിയാപ്പള ഇവിടെന്ന് എപ്പോഴും പറയും കറി അങ്ങനെക്കാതെ ചോറി വക്ക് പച്ച തിന്ന പോലെ മീൻ പച്ചിച്ചൊക്കെണ്ടങ്കിൽ അത് കൂട്ടിതിന്നും കറി അങ്ങനെ ഒഴിക്കൂല ന്നിട്ട് ഇവിടന്ന് ങ്ങനെ പറയലാണ് അ യ്നോട്‌
ആ ആഹാ പിന്നെ പെരുന്നാക്ക് പെരുന്ന നാക്ക് കിട്ടിയ ങ് ന്തൊക്കം
ഓ ആത കന്നോ കൈ അതൊന്നും ഇപ്പ പ്രാവശ്യം വല്ലാതെൊന്നും അങ്ങനെ ഇല്ലേനിം
ചെലോർക്ക് വിളിക്കുമ്പോ പ്പഴും ഉണ്ട് പറയാറുണ്ട്
ആ ചെലോട്ക്കെ ഇണ്ടാ ല്ലെങ്കിലും അങ്ങൻത്തെ എറച്ച് നമുക്ക് വേഗം ബീഫ് വേഗം മടുക്കും ചിക്കന്റയും പോലെല്ല ആ അതേ കേട്ട്ക്ണ് ഇവിടെ ഇന്റെ പുതിയാപ്ലക്ക് അത് ബീഫിനോട് വലിയ ഇഷ്ടല്ല ഇത് ന്നാള് അങ്ങനെ കിട്ടപ്പോ അതി ലിവറുകൾ മാത്രം എടുത്താണ്ട് ഞാനൊന്ന ഇതാ കൊടുത്തിനിം ഈ കുരുമുളകും ഇതൊക്കെ ഇട്ട് ആക്കി അപ്പൊ അത് ഇഷ്ടമാണ് അത് മാത്രം കഴിക്കയുള്ളൂ മറ്റേ ഇറച്ചി അങ്ങനെ തിന്നേയില്ലേ
ആ അതശെരി
പിന്നെന്താട്ടു ബി ചില്ലി ആക്കിയാല് പിന്നേം പറ്റൂ കറി വെച്ചാലു എല്ല അപ്പൊ ബീഫ് ചില്ലിയ ആക്കി കൊടുത്താല് അപ്പ അപ്പൊ പിന്നെ എല്ലാരും
ആഹ ആഹ അതെ ഇവിടെ ഇങ്ങനെ കുട്ടികൾക്ക് കറി വല്യ ഇഷ ല്ല ഒക്കെങ്ങനെങ്ങനെ പൊരിച്ച് ഇങ്ങനെ കരിമുരി ആക്കിട്ട അയ്ലിങ്ങെനെ അല ഉള്ളിയൊക്കെ വെട്ടിട്ട ഇങ്ങനെ കഴിക്കണം ഓല്ക്
ആ അതന്നെ
ചിക്കൻലൊകാപ്പ നല്ല ഇഷ്ടാ
ആ അതേപോലെ കപ്പ കപ്പുണ്ടോ ഒരു ബിരിയാണി കപ്പ് ബിരിയാണി ആക്കി കൊടുത്തലൊക്കെ
ഉണ്ടാക്കൂല്ലേ പിന്ന ഞാൻ ഇതുവരെ എനിക്ക് കപ്പ ബിരിയാണിയാണ് നോക്കിട്ടില്ല കേട്ടോ ഉണ്ടാക്ക
ആഹ ഞാൻ ചിക്കനോണ്ടും ഉണ്ടാക്കൂ ഇതൊണ്ട ഇണ്ടാക്കൂ
അല്ല അതെങ്ങനെയ കപ്പ നമ്മള് ആദ്യം പുഴുങ്ങണോ
പുഴുങ്ങി വേവിച്ചിട്ട് അങ്ങനെ ഒന്ന് വെള്ളം ഊറ്റി ട്ത്തച്ചാൽ മതി എന്നിട്ട് പിന്നെ മറ്റേ ചിക്കന് അല്ല ബീഫാണെങ്കിലും മ്മൾ കറി പോലെന്നെ ആകീട്ട് പിന്നെ ഉടച്ചയിലിട്ട് മിക്സ് ക്കി തണ്ടിട്ട് ഞാൻ അധിക വേ അങ്ങനെആക്കും എളുപ്പത്തിന് വേഗ അങ്ങനെക്കും എന്നിട്ട് അയിൽ പിന്നെ ഒരു വല്യേള്ളി ഇതൊക്കെ ഇട്ട് കണ്ടിട്ട് ചപ്പൂതൊക്കെത്തിരി മലെ ഇട്ട് കണ്ടിട്ട് കഴി ക്കുപ്പോ നല്ല ടേസ്റ്റാ വ്‌ടെ എല്ലാവർക്കും
ആഹ പിന്നെ കുത്തി ഉടക്കേണ്ടി വരൂല്ലേ
ആ ആ
കുക്കറിലിടേ
ആ കുക്കറിലിട്ട് കാണ്ടിട്ട് വേവിച്ചാണ്ട് പിന്നെ ബീഫ് കറി വെച്കാണ്ട് നമ്മൾ അയ്കി ട്ട് ഇട്ട കണ്ടിട്ട് ഒന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചാൽ മതി എന്നിട്ട് പിന്നെ ഒരു തേങ്ങ തേങ്ങയും മറ്റേ ഒരു പെരിഞ്ചീരകവും കൂട്ടിയാണ്ട് ഒന്ന് ഒരു മിക്സിൽ ഒന്ന് ച കണ്ടിട്ട് അതുഅയ്ക്കിട്ട്കാണ്ട് ൽ നല്ല ടേസ്റ്റാ
ആഹ ഞാന മസാലപ്പൂള വെക്കാറുണ്ട് മസാലപ്പൂള അറിയോ അത് നമ്മളിങ്ങനെ ഉള്ളി ഉള്ളി വാട്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വലിയ ജീരകം ഒക്കെപാടെഇട്ടിട്ട്
ആ ആ
അത് അയിലി ടും പിന്നെ ഇതുപോലെ പൂളൽ ചെറിയ കഷ്ണങ്ങള ആക്കിയിട്ടിടും പിന്നെ നമ്മൾ ചിക്കൻ മസാലയും ഗരം മസ ഇ ഉണ്ടെങ്കി ഗര മസാല അങ്ങനെയൊക്കെ ഇട്ടിട്ട് എല്ലാം പാടെട്ടിട്ട് വേവ് അങ്ങനെ മസാല പൂളേക്കിയിട്ട് അങ്ങനെ വെക്കും അത്ഷ്ട കുട്ട്യേ
ഇവിടെയാ അ ഇവിടെ അങ്ങന ഇഷ്ട ഞ എനക്ക് ടക്ക് പൂതിയാവുമ്പോ പറയും നമ്മക്ക് ഈ വൈകുന്നെര ഇങ്ങനെ രാത്രി സയത്തിനെ മക്കളൊക്കെ തറവാടി എടുത്താവുമ്പോ അവിടെ ആക്ക കണ്ടിട്ട് നമ്മള് ങ്ങനെ ചാടിക്കാൻ വന്നിട്ട് തട്ടുകടേൽണ്ടാവൂലേ ഗ്രീൻ പീസ് അതേപോലെ ഇങ്ങനെ ഈ കപ്പ ബിരിയാണിക്കെ ണ്ടാവും അങ്ങനെ കഴിക്കാൻ പോവാ നിങ്ങളുടെ ഇടക്കരിത് വരലാ അപ്പൊ പിന്ന അങ്ങന വണ്ടിമേ പോയിക്കാണ്ട് കഴിക്കും മക്കൊക്കെ വരുമ്പോ ഇങ്ങട്ട് കൊണ്ടുവരും ചെയ്യും
ആഹ് തട്ട് കടയിൽ പോയിട്ട് അതൊരു രസമാണ് ഇന്റെ അനിയന്റെ ഭാര്യ അവള് വെക്ക് തട്ട്കടേന്റെ ആളാണ് വൈകുന്നേരം ണ്ടായാല് ഞങ്ങളെ വീട് എറെ വീട് ടൗണിലാണ് അപ്പൊ സുഖമാണ് ഞങ്ങ ഇങ്ങ കല്യാണം കഴിച്ചത് ഒരു മലമ്പ്രദേശാണ് അപ്പൊ ഇവിടന്ന് ആയില്ല ചാൻ സ് ല്ല ഇല്ല ഇല്ല അവിടെ വീട്ടിൽ ചെന്ന അത് പല് ഞങ്ങള് എപ്പോഴും വൈകുന്നേര ആ ബൈപ്പാസ് പോവാ എന്നിട്ട് അങ്ങനെ പോവും. പിന്നെ എങ്ങനെ ആയിക്കൂടെ നട കും കുറേ നടന്ന് കുട്ടികൾ കുഴങ്ങുമ്പോ തട്ടുകടേ കേറും ചായ് ഈ എന്തെലൊക്കെ ചെറുവടി അല്ലറസല്ലേ.
ആ അതന്നെ ഇവിടെ ഇവിടെ അയിനു വേണ്ടി നമ്മളുതൊക്കെ ഇതേ നല്ല. എടുത്തടുത്ത് ഇവിടെ വീടിന്റെ റോഡ് സൈഡ് തന്നാണ് അപ്പൊ പിന്നെ എല്ലു തൊട്ടടുത്ത് തന്നെ എത്രയെ. ഇവിടന്നൊരു ഒരു കിലോമീറ്റർ പോകുമ്പോ തന്നെ അഞ്ചാറ് കടകള്ണ്ട് വരി ക്കായിട്ട് പിന്നെ കടലിനൊക്കെ എടുത്തായിട്ടാണ് പ്പൊ ബീച് ഭാഗത്തായദ്ധോണ്ട്ട്ട് അപ്പൊ ആഹ് ആ ഇരിക്ക ഞ ഞാൻ പറയ എടുത്താവുമ്പൊ അങ്ങനെ പോകൂല്ല റയാ ഞാൻ പറയ ത് നമ്മളെ വീട് വിടച്ചാല് റോഡിന്റെ അപ്പറത്തെ സൈഡ് റോഡ് അയിന്റെ അപ്പറത്തെ സൈഡ് നേരെ കടലാണ്. എന്നിട്ട് വൈകുന്നേരക്കെ പോയി ഇരിക്കാനൊക്കെ ഞാൻ എന്നിട്ട് വേ
അവിടെ ഇങ്ങനെ പോയിരിക്കുമ്പോ ഏത് ചൂടത്തും നമുക്കല്ല കാറ്റ് വര്ലെ
ചൂടുള്ള സമയ അ എന്തായിട്ടോ അതിന്റെ സ്നേഹതനും പെൺങ്ങളു ഓരു വെരു കൂടെ അങ്ങനെ പോയിക്കാണ്ട് നമ്മള് രാത്രി പോയിക്കാണ്ട് കുറ് ചെറ്ങ്ങന ഇരിക്കൂ.
ആ നല്ല സുഖാവുലേ?
ഇപ്പ അയിന് കടലിപ്പ നല്ല മഴൊക്കെ ആയതുകൊണ്ട് കടലിന്റെ നല്ല സ്ട്രോങ്ണ്ട് എന്നിട്ട് ഇങ്ങനെ തിരടിക്കുന്ന സൗണ്ട് മ്മളെ വീട്ടക്ക് കേ
ആവുമ്മോ അത്രടുത്താണല്ലേ?
അത്ര എടുത്താണ്.
പക്ഷേ മഴ വെള്ളം നിക്കാതെ മഴ പെയ്യുമ്പോക്കെ നിങ്ങക്ക് പേടിക്കണ്ടേ വെള്ളം.
വെള്ളം അങ്ങനത്തതൊന്നും കൊഴപ്പൊന്നും ഇല്ല.
ഇല്ലലേ?
ഉം ഉം പക്ഷെ വെള്ളം നല്ല ഇപ്പ ഇങ്ങനെ എടുത്തുള്ളവർക്കൊക്കെ നല്ല ഇങ്ങനെ ആ കല്ല് കഴിഞ്ഞാണ്ട ഇങ്ങട് അടിച്ച് കയറിട്ട് വെള്ളം ഇങ്ങട് അടിക്കും എടുത്ത് വീടുണ്ടെങ്കിലൊക്കെ അതാവുട്ടോ നമ്മൾത് പിന്നെ അത് കഴിഞ്ഞ് ഒരു റോഡ് കഴിഞ്ഞിട്ട് നേരെ ഓപ്പോസി റോഡിന്റെ ആ സൈഡില വീട്ടൊകൊക്ക നല്ല അതിനായിട്ട് ഇത്ണ്ടാവും. ആ എടുത്ത തൊട്ടടുത്തുള്ള വീട്ടക്കൊക്കെ ഇങ്ങനെ നമ്മളെ ഈ റോഡുമക്കൊക്കെ ഇങ്ങട് അടിച്ച്
ഞാനേ പറയാ ഒരു പത്തീസൊക്കെ അടുപ്പിച്ചിട്ട് ഇപ്പൊ ഒരാഴ്ചക്ക ഇങ്ങ മഴ നിക്കാതെ പെയ്യുന്ന സമയം ഉണ്ടാവില് അപ്പൊ അവർക്കൊക്കെ ഭയങ്കര പേടിയാവൂലേ?
കടലിന്റെ അരമ്പണ് സൗണ്ടൂ
കടലരുമ്പോണതും രാത്രി ഉറങ്ങ ഉർക്കം വരുണ്ടാവ്ല്ല.
ആ അതന്നെ. പക്ഷേ ഞാൻ പറയ എടുത്താണെന്ന് വെറുതാണ് എടുത്താവുമ്പോ തീര ആരു അങ്ങനെ ബീച്ചക്ക് എടുത്തുള്ളവർക്ക് അങ്ങനെ വെല ദ് ആവുല്ലല്ലോ അങ്ങനെ പോവുല ഞാൻ ഇവിടെ ആളില്ല ഞാൻ എപ്പോഴും ഇവിടുന്ന് പറയു എടുത്താണ് വെറ് ഇതാണ് എന്നിട്ട് ഇവിടെ അടുത്തുള്ള ആരെങ്കിലും കുടുംബാരൊക്കെ വരുമ്പോൾ പറയും നിങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്തല്ലെ നിങ്ങൾക്ക് എപ്പോളു പോയി കൂടെയറി അപ്പൊ ഞാൻ പറയും എടുത്തുള്ള വെറുതാണ് പോരുല.
അതെ അതെ ഹ ഹാ ഹാ എന്റെ നാത്തൂൻ്റെ വീട് ക് പുഴയുടെ അടുത്താണ് ട്ടോ അവിടെ ചെല്ലുമ്പോത്തന്നെ ഞങ്ങക്ക് സന്തോഷമാണ് അവിടെ കാണാൻ പോവാറഞ്ഞിട്ട്.
ആ ഞാൻ ആദ്യം എൻ്റെ വീട് ആദ്യം ചെറുപ്പത്തിലൊക്കെ പോയന്റെ അടുത്തായിരുന്നു എന്നിട്ട് അവ് അവിടെ നമ്മള് തിരുമ്പാനും കുളിക്കാനൊക്കെ പോകും നല്ല റസേനീ
ആ പുഴേയുടെ അടുത്ത് പോയിട്ട് തോണി തോണിയിലൊക്കെ കാണുക തോണി കേറ അപ്പൊ കയറാൻ പേടിയാണ് തോണി കണ്ടിങ്ങനെ ഇരിക്കും. എടുത്ത് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിലൊക്കെ ഉം അങ്ങനെയൊക്കെ രസാണ്. ഞങ്ങളുടെ ഇവിടെ മലകളാണ് മലകള്
ഇമ്മാ.